ഹലോ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഞങ്ങളെ പുറത്ത് ആഹ് ഞ ഇല്ല ഞങ്ങളെ പുറത്ത് കൊച്ചിന് സ്കൂൾ തുറക്കണേല്ലോ
ആഹ്
ആഹ് അപ്പ സാധനം മേടിക്കാൻ വേണ്ടിയ്ള്ള കടെ നിക്കുന്നാണ് പിന്നെ കൊറ ദൂ കൊറെ നാളല്ലെ വിളിച്ചിട്ട് എവിടെ ആയിരിന്ന്
ആ എന്തുവാ ചേ ഒരു കസിൻ ചേച്ചിയുടൊക്കെ കല്യാണം ഉറപ്പിച്ചേ
ആഹ് ഇന്ന് ഉറപ്പിക്കലായിരുന്നാ
അല്ല ഉറപ്പിച്ചിട്ട് കുറച്ചാളായി അവരുടെ കല്യാണത്തിന്റെ ഡേറ്റ് അടുത്തിന്ന് അപ്പൊ നമ്മൾ ഈ സ്വർണത്തിന്റെ കാര്യ കാര്യവും ഡ്രസ്സിന്റെ ഒക്കെ വിലയൊക്കെ കൂടിക്കൊണ്ടിരിക്കുവല്ലേ
ആഹ് ആഹ് ജി എസ് ടി എല്ലാംരേ ഡ്രസ്ന് ഇപ്രാവശ്യം വില കൂടുതലാണ് സ്വർണ സ്വർണത്തിന്റെ വില നല്ല പോ പൊരിഞ്ഞ പോക്കാണ് സ്വർണം
ആഹ് പക്ഷെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ
ആഹ് ആഹ് അപ്പൊ അവർക്ക് ഡിമാൻഡ് ഇണ്ടാ
ഏയ് അങ്ങനൊന്നുംല്ല അവർക്കില്ല പക്ഷെ രണ്ട് മക്കളാ പെണ്ണും ഒരാണും അപ്പൊ പെണ്ണിന് കൊടുത്ത് വിടണ്ടെ എന്തെങ്കിലും
ആ പെണ്ണ് അവര് ചോദിച്ചില്ലെങ്കലും നമ്മൾ കൊടുക്കണം അത് നമ്മുടെ കടമയല്ലേ
ആഹ് അപ്പൊ സ്വർണത്തിന് ഒന്നരയൊക്കെ കഴിഞ്ഞ് ഇപ്പ മറ്റേ എന്തുവാ പണിക്കൂലിയെല്ലാം കൂടെ കൂട്ടി
പണിക്ക എല്ലാം കൂടി ഒന്നര അല്ലേ അപ്പൊ എത്രയാ കൊടുക്കാൻ ഉദ്ദേശിച്ചക്കണ് അപ്പൊ അവര്
പത്ത് പതിനഞ്ച് പവൻ കൊടുക്കും
കൊടുക്കൂല്ലേ ആഹ് ആഹ് ഉള്ള ആൾക്കാരാണോ ന്ന് പറഞ്ഞാ കഴിവുള്ള ആൾ ആൾക്കാരാണ് ഇല്ലല്ലേ ആ അല്ല ലോൺ എടുതൊക്കെ ചെയ്യേണ്ടി വരന്ന് തോന്നണല്ലേ
ഈ വീട് പണി നടക്കുന്നുണ്ട് അവരുടെ
ആഹ് ആഹ് ആഹ്
അപ്പൊ ആ വീട് പണിയുടെ ലോൺ ക്ലോസ് ചെയ്തു
ആഹ് അത് ക്ലോസ് ചെയ്തിട്ട് ആ വേറെ ലോൺ എടുക്കാൻ വേണ്ടിയെയ്ക്കും അല്ലേ
ഇപ്പൊ മാരേജിന് വേണ്ടി കൊറച്ച് പൈസ ആകുമല്ലോ!
ആഹ് ആഹ് ആഹ്
ഉം
അതെന്നത്തേക്ക് വെച് അപ്പ മാരേജ്
ഉം ഒക്ടോബർ പത്തൊമ്പത്
ഒക്ടോബർ പത്തൊമ്പത് ല്ലെ ആഹ് ആഹ് അന്നാലും ആഹ് ഓണം കഴ്ഞ്ഞിട്ട്
ആഹ് ചേച്ചീടെ സ്വന്തം ചേട്ടൻ കല്യാണം ചെറുക്കൻ അല്ല സ്വന്തം ചേട്ടൻ ഷിപ്പില
ഷിപ് ആഹ് നല്ല ജോലിയാണല്ലൊ
ആഹ് അതൊണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊഴ പ്പണ്ടാകത്തില്ല അട ഈ ചേട്ടൻ അടച്ച് തീർക്കും
തീർത്തോളും ആഹ് ആഹ് ആഹ് ചേട്ടൻ്റെ കല്ല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലെ ഇപ്പ അനിയത്തിട കല്യാണം ആഹ് ആഹ്
അനിയത്തിടെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ചേട്ടന്റെ കാണും കാരണം ചേട്ടൻ ഇരുപത്തൊമ്പത് വയസ് ആകാറായി
ആങ്ങലായി ആഹ് ആഹ്
ചേച്ചി നേഴ്സ ബീ എസ്സി
നേയ്സാ ണല്ലെ അപ്പൊ ജാ കൊഴപ്പല്ല ജോലി ചെയ്തെങ്കി
പഷെ ജോലിക്ക് പോയിട്ടില്ല ഇങ്ങനെ ഒര് വർഷെ ആയിട്ടൊള്ളു ജോലിക്ക് നാട്ടി തന്നെ പോവുന്നത് കാരണം അ പൊറ്ത്തോട്ട് പോവാ നിന്നപ്പഴാ കല്യാണം കഴിക്ക്ന്നെ ലൗ മാരേജ ചെറ്ക്കന് വയസ്സുണ്ട്
വയസ്സ്ണ്ട് ആഹ് ആഹ് ആഹ് ആഹ്
ഉം അപ്പൊ ഇഞി അവർക്ക് വയസ്സ് നീട്ടി കൊണ്ടോവ താൽപര്യല്ല അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പൊറ്ത്ത് പോവാനാ അല്ലെങ്കി പൊറ്ത്ത് പോയിട്ടാണ് കല്യാണം കഴി യുന്നെങ്കി അത്യാവശി ചേച്ചി തന്നെ ഉണ്ടാക്കി ഇട്ടേനെ
ആഹ് ആഹ് ആഹ് ഇത് ഈ ചേച്ചിനെ കൊണ്ടോവൊ അപ്പൊ പൊറത്തേക്ക്
ഉം കൊണ്ടൊവും
കൊണ്ടോവും ആഹ് ആഹ് ആഹ്
പിന്ന ചേട്ടനും നാട്ട്ല് മറ്റൊരു കട ഇട്ടിട്ടുണ്ട് മറ്റെ കാറൊക്കെ വാഷീയ്യുന്നതും കാറിന്റെ മ മെക്കാനിക്ക് പണിയൊക്കെ നടത്ത്ന്ന കാറും വണ്ടിയൊ കം അപ്പ അത് വേറൊരാള വേറൊരാളെ പണി കാരെ വച്ചിട്ടുണ്ട് ചേട്ടൻ ബാ ചേട്ടന് ബാങ്കോളേജില് മെസ്സില്ലെ
ആഹ് മെസ്സ് മൻസ്സിലായി ആഹ് ആഹ് ഫുഡ്ഡ് ഫുഡ്ഡല്ല ആഹ് ആഹ്
അതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്
സെറ്റപ്പ് ഉണ്ടൊ ആഹ് അപ്പൊ ചേട്ടന് നല്ല ജോലി ഉണ്ടല്ലൊ അല്ലെ ആഹ് കെട്ടി അല്ല ഇത് കെട്ടത് ഇത് ചെ അല്ലെ കെ കെട്ടാൻ പോണ ചെക്കനല്ലെ
അതെ അതെ
അതെ ആഹ് ആഹ് ആഹ്
പിന്ന പുള്ളിക്കാരൻ പൊറത്തുവാണ്
പൊറത്താണ് ആഹ് ആഹ് ആഹ് വീടിന്റ അടുത്ത് തന്ന്യാണൊ നിങ്ങടെ കസിന്റെ ആണൊ അല്ലെങ്കി
എന്തോ
നിങ്ങടെ കസിനണൊ ഈ കെട്ടാൻ പൊണ ചേച്ചി ഫ്രണ്ടാണൊ കസിനാണൊ വല്ല്യച്ചന്റെ മോളാണ് ആഹ് ആഹ്
എൻ്റെ വല്യ
പിന്ന അലി ആഹ് വല്ല്യഛന്റെ മോളാണ് ആഹ് ആഹ് ഇപ്പൊ ഞങ്ങ തെ ഇപ്പൊ കടയി നിക്ക്ണെണ് ബാഗ് ആഹ് ബാഗ് മേടിച്ച് കടയി പോയിട്ടെ ബാഗ് മേടിച്ചിട്ട്ണ്ട് എന്നാണ്
ഒരാക്ക് വാങ്ങിച പോരെ
ആഹ് ഒരാക്ക് മതി മോൾക്ക് മാത്രം മതി നയൻത്തിലേക്കായെ ചെറ്തിനെ ആക്കി അംഗനവാടില് ആക്കിയിട്ടില്ലല്ലോ അപ്പൊ ബേഗം മേടിച്ച് കുട മേടിച്ചു ഹലോ കേക്കുന്നുണ്ടോ ഹലോ
കേക്കാവോ ഇവിടെ നല്ല മഴ
നല്ല മഴയാണ് അവരുടെ റെയ്ഞ്ചും പ്രോബ്ലമൊക്കെ ഇവിടെ മഴയാണ്
ആഹ അപ്പൊ കേൾക്കാൻ പറ്റുന്നില്ല മഴയുടെ സൗണ്ട് മാത്രേ കേക്കുന്നുള്ളൂ
ആണോ ആ ആഹ് നല്ല സൗണ്ട് ഉണ്ടല്ലോ ഇടിവെട്ട് ഇല്ലല്ലോ
ഇടിവെട്ടില്ല അതിന് ബെട്ട്ന്ന് അറിയത്തില്ല നമ്മുടെ കാലാവസ്ഥ ഒന്നും പറയാൻ പറ്റത്തില്ലല്ല
ആ ആഹ്ആ പെട്ടെന്ന് അായിക്കുമ്പോ പെയ്യണല്ലേ പെട്ടെന്ന് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ക്കും പെട്ടണയും ഇടിവെട്ടും എല്ലാം അപ്രത്യക്ഷിമായിട്ടായിക്കേ കാറ്റും മഴേല്ല വന്ന
എന്നാലുംന്ന ഫോണ് ഇപ്പ കരണ്ടൊക്കെ എപ്പ പോകൂ എപ്പ വരന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല
അപ്പൊ ഫോണിന് ചാർജന് ഇട്ടിയേക്ക കേട്ടാ എപ്പോഴും ചാർജ് വേണ പിന്നെ ഇതും വല്ല കാറ്റുവല്ലം വന്ന മരം വീണ അപ്പ തന്നെ ക ഞങ്ങള അവിടെ കരണ്ട് കളയപ്പ തന്നെ നല്ല കാറ്റിനെ അന്നിട്ട് പിന്നെ പിറ്റൂസ് പോല്ലെ മന്നേ കരണ്ട് വന്ന
കുറച്ച് മണിക്കൂർ ഒരു മണിക്കൂർ കൂടുതൽ പോകാൻ പറ്റത്തില്ല ഇവിടുന്ന് നാട്ടുകാര് വണ്ടിയുമായിട്ട് കെ എസ് ബി ഓഫീസിൽ ചെല്ലും
ചെല്ലുവല്ലേ ആ ആഹ് അതല്ല കാര്യം ഞങ്ങളുടെ ഇവിടെ ഒരു ദിവസം രാത്രി മരം വീണിട്ടി പിറ്റേ ദിവസം രാവിലെയണ് വന്ന കരണ്ട് ഉണ്ട്
ഉ
ഞങ്ങൾ വിളിയോട് വിളിയുന്ന കെ സി ബിലേക്ക് മാറി മാറി വിളിക്കണം എവിടെ എടുക്കാൻ അവര് ഫോൺ റിസീവർ മാറ്റി വെക്കണേല്ലേ അവര്
ഞങ്ങളുടെ ഇവിടെ ഒരു ദിവസം കഴിഞ്ഞ മിനിഞ്ഞാന്ന് മരം വീണ് ഇവിടെല്ലച്ചിരി റോട്ടിലോട്ട് മാറി അപ്പൊ കരണ്ട് പോയി ഞങ്ങള് വിളിച്ച് വിളിച്ചപ്പ അവര് പറഞ്ഞ ഒരു മണിക്കൂർ പോലും എടുക്കില്ല അതിനന് മരം വെട്ടിട്ട്
റെഡി ആക്കി തന്നവര് ആ ആ അത് നല്ല കാര്യമാണ്
അങ്ങോട്ട് ചെല്ലൂ അല്ലെങ്കി എല്ലാരും കൂടെ
ചെല്ലു അല്ലേ
കാരണം കറണ്ട് കാര്യം കൊടുക്കണ്ട നേരത്തൊന്ന് വൈകി കഴിഞ്ഞാ അവര് സമ്മതിക്കില്ലല്ലോ ഉം
ഈ പ്രാവശ്യത്തെ കരണ്ട് ബില്ല് എങ്ങനെയാണ് കൂടുതലാണാ
എണ്ണൂറ്റ
ഹലോ
ഉ
എണ്ണൂറ്റി ആ ഇപ്പൊ ചൂടും കൂടിയ സ്ഥിതിക്ക് അല്ലാത്തപ്പോ കുറവായിരിക്കോ ഇത്ഈ പ്രവശ്യം കൂടുതലാണല്ലേ
ഞങ്ങളുടെ വീട്ടിൽ മുന്നൂറും നാനൂറും ഒക്കെ ആയിരുന്നു വന്നോണ്ടിരുന്നത്
വന്നോണ്ട് ഇപ്പ ചൂടായതു കൊണ്ടായിരിക്കും അല്ലേ
ആന്നെ ഇപ്പം മറ്റേ മഴയൊക്കെ ആയതൊണ്ട് ഒരുപാട് വാഷിംഗ് മെഷീനെ ഉപയോഗിക്കുവല്ലോ
ഉപയോഗിക്കുന്നുണ്ട് ആ ആ ആ
എത്രയ ഉണ്ട് വീട്ടിൽ കരണ്ട് ബില്ല്
ഞങ്ങക്ക് ഈ പ്രാവശ്യം കൂടുതലാണ് ആയിരത്തി എഴുന്നൂറ്
ഓക്കെ
ഈ പ്രാവശ്യം അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ്ക്കന്നെ വരൂ ഇപ്പൊ ഈ പ്രാവശ്യം അങ്ങന മോള് പഠിത്തം ഇല്ലല്ലോ സ്കൂള് ഇല്ലല്ലോ ഏത് നേരും ടി വി ഒരിക്കലും ഫ്യാന ഇടല് ഭയ ഷെയ്ക്ക് അടിച്ചു കുടിക്കല് തന്നെതാന് അടിച്ചോളു ആള് സാധനം മേടിച്ചു കൊടുത്താൽ മതി പല പല ഷെയ്ക്ക ഉണ്ടാക്കി കുടിക്കണം ഓരോ ദിവസംഓരോ സാധനം മേടിപ്പിക്കും അന്നട്ടീ മിക്സിയിലിട്ട ടിയാണ് ഞാൻ പറയടോ കറണ്ട് കാശ്ട്ടാ ചിന്നേഹായ് രണ്ടു മാസം ഇങ്ങനെ തന്നെയാണ് പണി ക്ലാസ് തൊറന്നൽ കൊഴപ്പല്ല വേറെ ആരും വീട്ടിലിൽ ഉണ്ടാവില്ലല്ലോ ഞാനും ചെറുതും മാത്രം ഉണ്ടാവയുള്ളൂ
ഉം ഉം
അപ്പൊ കൊറയുവെന്ന് പ്രതീക്ഷിക്കാം ഹ്ഹ് ഹ പിന്നെ ചെറുതിന് ഏത് നേരവും ഫോണില് മതി ഫോൺ വെച്ച് കൊടുത്താമതി
ഉഉം
ഉം ഫോണിലിരുന്ന് കണ്ടോളും പിന്നെ ടി അല്ലെങ്കിൽ ടി വി ല് കണക്ട് ചെയ്ത് കൊടുക്കണം
ഊമ്
ഇവിടെ ആറ് മണിയാകുമ്പോഴത്തേക്കും ഫ്രിഡ്ജ് ഓഫ് ആക്കിയിടും പിന്നെ പത്ത് മണി ആകുമ്പഴേ ഓണാക്കത്തുള്ളൂ
ആഹ് ഫ്രിഡ്ജ് അങ്ങനെ നല്ല കാര്യമാന്ന്തോന്നണ് അല്ലേ കറണ്ട് കുറയുന്ന്തോന്നണ് അല്ലേ
ആഹ് ആ ടൈമിലാ കറണ്ട് കൂടുതൽ പ്രവർത്തിക്കുന്ന
ആഹ് എത്ര മണിയാണ് ആറു മണി അല്ലേ
ആറ് മണി റ്റു പത്ത്
പത്ത്മണിയോ ആ അപ്പൊ അത് ഞാൻ പരീക്ഷിച്ച് നോക്കാം
അതമ്മ മറക്കാതെ ചെയ്യും
ചെയ്യുവല്ലേ അത് നല്ല കാര്യമാണ് ഞാൻ ഇപ്പളാ ഇത് ചെയ് എന്തോ യൂടൂബിൽ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തിട്ടില്ല ഞാനിപ്പോ ഒരു സാധനോം ഇല്ലെങ്കിൽ വെറുതെ ഓഫാക്കി ഇടുവേട്ടോ ഏത് നേരോം ഫ്രിഡ്ജ് തുറന്ന് വെള്ളം കൂടിയാണ് മൂത്തത്
പക്ഷെങ് പിന്നെ ഞാൻ ടിവി അങ്ങനെ വെക്കത്തില്ല അമ്മേ ച്ചനും ജോലിക്ക് പോകും അപ്പൊ ചേച്ചീഞാനും ഫോണും നോക്കിയിരിക്കും
ആഹ് ആഹ് ആഹ് ടി വി രാത്രി വെക്കുള്ളൂ അല്ലേ
അച്ഛൻ വന്ന് കഴിയുമ്പോ വയ്ക്കും വാർത്തയും സിനിമയൊക്കെ കാണാൻ വെക്കുന്നേയുള്ളൂ
ആഹ് ആഹ് അ അല്ലാതെ സീരിയൽ പഭ്രാന്തില്ല
ഇല്ലില്ല സീരിയല് ഞങ്ങടെ വീട്ടിൽ അങ്ങനെ ആരും കാണത്തില്ല
ആഹ് അത് നല്ല കാര്യാ ഹ ഹ ഹ് ഞ ഞങ്ങളുടെ അവിടെ ഇത്പോലാണ് ട്ടാ ഇല്ലില്ല സീരിയൽ വെപ്പിക്കൂല വിടെ ഈ സീരിയൽ വെച്ചിട്ടാണ് പല കുടുംബകലഹവും ഉണ്ടാവണെ അതാണ് ഇതാണ് പറഞ്ഞ് ഇവിടെ വഴക്ക് പറയും
അപ്പൊ അത് കാരണം സിനിമ മാത്രം വെക്കും ടി വി വെക്കാറില്ല കൊച്ചു മാത്രം വല്ല യൂട്യൂബ് ചാനല് കാണുവൊള്ളൂ കണക്ട് ചെയ്തിട്ടെ ഓരോ സാധനം ഉണ്ടാക്കണം കേക്ക് ണ്ടാക്കണം അങ്ങനെ അത് കൊച്ചിന് അതുപോലത്തെ ഇഷ്ടം
ഇടക്ക് ഞാൻ ഒറ്റക്ക് ഷോർട്ട് ഫിലിം ഒക്കെഇടിഇല്ലേ
ആ ഷോർട്ട് ഫിലിം ആഹ് ആഹ് ആഹ് റീൽസ് അതെല്ലാണോ ആഹ് അത് കൊച്ചിന് ഭയര ഇഷ്ടമാണ് ആഹ് ആഹ് അത് നല്ല കാര്യവാ ണത് പിന്നെ എൻ്റെ മോൾക്ക് കേക്ക് ഉണ്ടാക്കാറിയാം കേക്കില്ലേ ആഹ് കേക്കിന്റെ നുമ്മ സാധനം മേടിച്ച് കൊടുത്താമതി ആള് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കും കഴിഞ്ഞ കൊല്ലം അതായിരുന്നല്ലോ നമുക്ക് രണ്ട് മൂന്ന് കൊല്ലം ആ ട്രെൻഡ് ഉണ്ട് എല്ലാതിലും ഇല്ലേ മറ്റേ കൊറോണ സമയത്ത് എല്ലാരും ഈ കേ ഞങ്ങളുടെ ഞാൻ ഞാൻ മർക്ക് ക്കെ സമയത്ത് എല്ലാരും ഈ കേക്കിന്റെ സാധനം മേടിച്ചോണ്ട് പോണ് കേക്ക് ആഹ് വേറൊരു അരി അരി പരിപ്പ് പയറ് അതൊന്നും ഞങ്ങടെ കടയിൽ തീരണില്ല ഈ കേക്കിന്റെ സാധനം വരലും ഞങ്ങടെ കടയിൽ എല്ലാം സെയിലായി പൊയിക്കൊണ്ടിരിക്കണത് ഈ കൊറോണ ആൾക്കാര് ഇത് തന്നെ കേക്ക് ണ്ടാക്കി തിന്നലായിരുന്നു ഒരു ട്രെൻന്റായിട്ട്
ഊ ഉം
അപ്പൊ ആ സമയത്ത് മോളും ഉണ്ടാക്കി പഠിച്ചു കൂട്ടുകാരത്തി പറഞ്ഞുകൊടുത്ത് ആ കൊച്ച് അതുപോലെ ചെയ്ത് ഞാനപ്പം അതിന് പറ്റിയ പാത്രങ്ങളില്ലേ ബേയ്സൻ
ആഹ്
അത് ഓരോ സാധനങ്ങള് മേട്ച്ച് കൊടുത്ത് കൊച്ച് പറയണത് അൻസരിച്ച് മെഷർമെന്റ് സാ കപ്പ് എല്ലാം ഇണ്ടല്ലോ ബ്രഷ് മെഷർമെന്റ് കപ്പ് എല്ലാം മേട്ച്ച് കൊട് ഇപ്പൊ കൊച്ച് തന്നത്താനെ ഇണ്ടാക്കും എന്നിട്ട് രണ്ട് മൂന്ന് പിള്ളേർക്കെല്ലാം സെയിൽ ചെയ്ത്ട്ടാ കേക്ക് ഇണ്ടാക്കീട്ടെ പ്ലം കേക്ക് ഉം തന്നെ തന്നെ നലടേസ് ച്ചോണ് ബനാന കേക്ക് കാരറ്റ് കേക്ക് ക്രിസ്മസ് സമയത്ത് അതുപോലെന്നെ കൊർച്ച് വൈനും ഉണ്ടാക്കും. മുന്തിരി വൈനുണ്ട് ബനാന മറ്റേ പഴത്തിന്റെ വൈനില്ലേ പഴം ആഹ് ഓക്കെ ഓക്കെ ശരിയെന്നാ ഫ്രീ ആകുമ്പോ വിളിക്കട്ട ആഹ് ഓക്കെ എന്നാ
ആഹ് ആഹ്
ആഹ് ഓക്കെക്കെ